കേൾക്കുന്നുണ്ടാ?
ആ കേൾക്കണണ്ട്ട്ടാ. ആ ആ ഇത്ര നേരം വിളിച്ചി മ റുബീനെ വിളിച്ചിണ്ടായിരന്ന് കിട്ടുന്നില്ലാര അപ്പൊ അവള് പറഞ്ഞഞ്, വേറെ ആരോടക്കെണ്ടെങ്കിലും വിളിച്ചുോക്ക ചോക്കുംന്ന് പറഞ്ഞു. ആഹ ഉം ച്ചായ ഉണ്ടാാക്കിട്ടലിയ ആഹ് കുടിക്കലുണ്ട് ഇ മോന് വരാൻ നേരം വൈകും.
ഓ സ്കൂള് എന്താണ് എന്തിനാ മോൻ പഠിക്കുന്ന?
ഡിഗ്രി സെക്കൻഡ് ഇയർ.
ആണോ അപ്പൊ അവൻ വന്നിട്ട് ഒരുമിച്ചണോ ചായ കുടിക്കല്?
ആ അതെ ഉം. ഇല്ലല്ല നാട്ടിലില്ല. നിന്റെ വർത്തനം എന്താ എന്താ നിന്റെ വിശേഷങ്ങള്?
സുഖാണ് ആ ഇണ്ട് ഇണ്ട്. മഴക്കെ ഇണ്ടോ നാട്ടില്?
ഉം മഴക്കണ്ട്. ഇന്നിപ്പോ വെയിലാണ് മഴ ഇന്ന് അങ്ങനെ വെയില് മഴ പെയ്തിട്ടില്ല. കൊറചേരം പെയ്തിട്ടുള്ളു. നിങ്ങളെ നാട്ടിലൊക്കെ മഴ ഉണ്ടാവുംല്ലേ?
ഓ മഴയൊക്കെണ്ട്. നന്നായിട്ട് ഫുഡ്ക്കെ ഇണ്ടാക്കോ?
ആഹ ഫുഡൊക്കെ ഉണ്ടാക്കും അങ്ങനെ അറിയാത്തതൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിട്ട്ണ്ടാക്കും. ഉ ആ അതെന്നെ ഇക്ക പറഞ്ഞീന്ന്. ട്യൂബ് കണ്ടുപിടിച്ചതാ ഭാഗ്യം.
യൂട്യൂബ് ഞമ്മളൊന്നുംപ്പോ ഒന്നും അറിയില്ലല്ല പ്പൊ
ഒ ആ അതന്നെ അറിയില്ല ഒന്നും ഉണ്ടാക്കാനങ്ങനെ അറിഞ്ഞിര്ന്നീല. അപ്പൊ യൂട്യൂബ് ഉള്ള ക ന്നാ അതിലൊക്കെ നോക്കിട്ട നമ്മള് ഇങ്ങനെ സമയള്ള സമയത്തൊക്കെ ഇങ്ങനെ,
വിഡിയോസിൽ കാണതൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ടോ? കാണുന്നതൊക്കെ ഇണ്ടാക്കി നോക്കാറുണ്ടോ?
ആ എന്തെങ്കിലും അപ്പം അപ്പങ്ങൾ പൊ ണത് എന്തെലുമൊക്കെ സ്പെ്യൽ ആയിട്ട് ഇണ്ടാക്കണൊക്കെണ്ടാവുല്ലോ. അപ്പ നാല് ആ നാലും മണിപ്പലഹാര അപ്പ ഞാൻപ്പൊ ഒന്ന് ഇങ്ങനെ നോക്കി വച്ചിട്ടുള്ളോ അപ്പൊ ഇീപ്പ ഉണ്ടാക്കാൻ പോണം. വീട്ടിൽ നിക്ക് മൂന്ന് മക്കളാണ് മൂന്ന് മക്കളും പഠിക്കാണ് ഒരാള് പിടിക്ക്ണു. ഓൺലൈനിൽ പണിടുക്കണണ്ട് പടിക്കണണ്ട്. രണ്ടാമത്തവന് ഇപ്പ ആ വലയ മക്കളാണ് രണ്ടാമത്തെ ത്തവന് ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് മൂന്നാമത്തവന് പത്തിൽാണ് അവരൊക്കെ വര സ്ഥാപനത്തി ത്തി പഠിക്കുകയാണ് ഞാന് എറെ മൂത്ത മോന് മാത്രം ഉണ്ടാവുള്ളൂ അവിടെ
ആണോ പെൺകുട്ടികൾ ഇല്ലല്ലെ
ഇല്ലല്ല ഉ ഉം എനക്ക് എത്ര ആളുണ്ട്
എനിക്ക് രണ്ടാളാണ് മോനെ ഏ ഒന്നാം ക്ലാസ് പഠിക്കുന്ന മോള് മൂന്നാഴ്ച
ആഹ് ശെരി ചെറുതാണല്ലേ
ചെറിയതാണ്
ആഹ് കുട്ടികളൊക്കെ സ്കൂളിൽ പോണവരാവുല്ലേ ആഹ് ഒറ്റക്ക് വെച്ചാല് ഞങ്ങളിപ്പോ വാടകക്കാണ് ഫ്ലാറ്റിലാണ് അപ്പൊ അടുത്തടുത്തൊക്കെ ആൾക്കാരുണ്ട് ഉം
അതെ സ്വന്തായിട്ട്
ഇല്ല ഇല്ല ആഹ് ആഹ് അമ്മായിഅമ്മ മരിച്ചിട്ട് ഇപ്പ രണ്ടു വർഷമായി ആ സമയത്താണ് ഞങ്ങള് മാറിയത്.
അപ്പോ വീട്?
വീട് ഇണ്ടാക്കിട്ടില്ല്യ
ആഹ് ശരി ആപ്പൊ പിന്നെ എന്തൊക്കെ യാത്ര പോകാനൊക്കെ ഇഷ് റ്റാണോ
യാത്ര ആഹ് ഞാൻ ന്റെ വീട് കുറച്ച് ദൂരണ്
ആണോ അപ്പൊ വീട്ടില് പോകുന്നതന്നെ ഒരു യാത്രയാക്കിട്ട് എടുക്കുവല്ലോല്ലെ
ആഹ് യാത്രന്ന ഉം വല്യ യാത്രന്നെ മാസത്തിലൊക്കെ ഒരിക്ക പോവും ഉം
അഹ്
ആഹ് ഒന്നേക്കാ ഒന്ന ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെണ്ടാവും ബസ്സള്ങ്ങനെ കേറി ഇറങ്ങിട്ട് ഇല്ല ഞാൻ ചെടി കളൊന്നും വളർത്തിട്ടില്ല ഞാൻ ഫ്ലാറ്റിലല്ലേ
വീട്ടിലായിരുന്ന സമയത്തൊക്കെ വളർത്തല്ണ്ടായി
ആഹ് താഴത്തൊക്കെ ആണെങ്കി താഴത്ത് താമസിക് ക്യുകേണെങ്കില് അങ്ങനെയുള്ളവർക്കൊക്കെ ചെടിയൊളപ്പ ഞങ്ങളെ തഴത്തുള്ളവരൊക്കെ താമസിക്ണോ അവർക്കൊക്കെ ചെ ടിണ്ട് അവരൊക്കെ ചെടി വളർത്ണണ്ട് നല്ലല്ല പൂക്കളോ ഒക്കെ ഇല്ല ഞാങ്ള് രണ്ട് മൂന്ന് മൂന്ന് വർഷയിട്ടുള്ളൂ ഉം വീട് നോക്ണ്ട്
നോക്കുന്നുണ്ടല്ലേ
അന്റെ ഉമ്മ ഉമ്മക്കണ്ടാ അമ്മ്മക്കണ്ടാ അൻക്ക്
ആഹ് അമ്മായിമ്മണ്ടമ്ഷ എല്ലാരുണ്ട്
ആഹ് അഹ് വീട്ടില് അം തറവാട്ടിലാവു അല്ലെ വീടാ
ഒരു മോന് ആഹ് ഒരു മോനേ ഉള്ളൂ അപ്പൊ പിന്നെ വീടെടുക്കേണ്ട ആവശ്യം ഇല്ലല്ലോ
ആഹ് അത് ശരി അങ്ങനെല്ലേ
ആഹ് അതെ പിന്നെ എന്താ പറയാ നന്നായിട്ട് കുക്ക് എന്താ പറയാ ബിരിയാണി ഇതൊക്കെ ഗസ്റ്റുകളൊക്കെ വെരുമ്പോ മാത്രാണോ ഇണ്ടാ
ആഹ് ആഹ് ബിരിയാണി ഞാന് പെരുന്നാളിനൊക്കെ ഇങ്ങനെ ഉണ്ടാക്കും നീയോ നിനക്ക് ഇണ്ടാക്കാൻ അറിയോ അങ്ങനെ?
ഇപ്പോ യൂട്യൂബ് ഉള്ളോണ്ട് പിന്നെ ഇങ്ങനെ പോകുന്നു യൂട്യൂബില് നോക്കിയിണ്ടാക്കും ബിരിയാണിയും മന്തീം ക്കെ ഇണ്ടാക്കും.
ആഹ് അമ്മായിമ്മൊക്കെ ഇണ്ടാക്കോ? ചാ പനി മറ്റേ ആഹ് അത് ശരി ആ അങ്ങനെള്ളോരൊക്കെ ഇണ്ടാക്കും ല്ലേ വയസായോർക്കൊക്കെ ഇണ്ടാക്കാൻ ബുദ്ധിമുട്ടല്ലേ
ആഹ് അതെ അതെ
ഇപ്പ ഇൻ്റുമ്മ പ്രായള്ള ആളാ ന്റെ ന്റെ വീട്ടില് ന്റുമ്മാക്ക് കൊറെ മക്കള്ണ്ട് അപ്പോ ഉം ഉമ്മ രണ്ട് നാത്തൂമാര്ണ്ട് ആ ന്റെ ച് അ ചെറി ഇന്റെ അനിയത്തിടെ താഴെ രണ്ടാങ്ങളാര് പ്പൊ അവര് രണ്ട് നാത്തൂമാര് അപ്പൊ മ്മാ മ്മങ്ങനെ പണ്യോന്നുംടുക്കാൻ പറ്റൂല മ്മ പ്രായള്ളതല്ലേ. എന്തെങ്കിലൊക്കെ ചെറ്തായിട്ട് ങ്ങനെ അടിച്ചോരും അതേപോലെ ങ്ങനെ പിന്നെ ന്താണ് മുറ്റടിക്കും എന്തെലൊക്കെങ്ങനെ ന്നെ അര്ഞ്ഞൊട്ക്കും അത്ര അങ്ങനൊക്കെ ചെയ്യും
ആ തെതെ
ഉം മ് നിനക്കനിയത്യോക്കെ ണ്ടാ
ല്ല ല്ല ഇന്ക്കൊരു ജ്യേഷ്ഠത്തിയാണ്ള്ളത് അത് ഞങ്ങൾ രണ്ടുപെണ്ണും രണ്ടാണും ക്കൾ മഴൊക്കെണ്ടോ നാട്ട്ല്
ആഹ് ഇവടെ ങ്ങളാടെ മഴൊക്കെണ്ടാ വടെ
ആ ഇവടെ ഇന്ന് വെയിലാണ് ഇന്നലൊക്കല്ല മഴ ഉണ്ടായിർന്നു
ആഹ് പലേ നാട്ടിൽക്കും പലേ വ്യവസ്ഥകളായിട്ടല്ലേ വ്യത്യാസങ്ങളുണ്ടല്ലോ ഞാനൊരിക്കതിൽന്ന് ലെഫ് റ്റായി പോയതാ ലെഫ്റ്റായി പോയിറ്റ് ര അവദുട്ത്തതാണ് ഞാൻ ആഹ് അതെ ന്റെ ഫോൺ ഹാ ങ്ങായിറ്റ് ഇക്ക് ഭ്രാന്തുട്ച്ചിട്ട് ഞാൻ ലെഫ്റ്റായതാ ഇല്ല ല്ല ഡ്രൈവിങ്ങൊന്നും ഇക്ക് ചെയ്യാനറില
ആഹ്
ഡ്രൈവിങ് ഞാൻ പഠിച്ചിട്ടില്ല
എന്തേലും വർക്കിനെന്തെങ്കിലൊക്കെ പോയിർന്നോ
വർക്കിന് ഇല്ലങ്ങനെ ഒന്ന് ങ്ങനെ ഓൺലൈൻ ബിസിനസ്സ് ഞമ്മളെ ഈ ഫോണില് നോക്കിട്ട്ള്ള ഓൺലൈൻ ബിസിനസ്സ് ഞാന് സേവാപ്പില്ണ്ട് ഫിൻസോപ്പേല്ണ്ട് സാക്കട്സില്ണ്ട് സിന്തേല്ണ്ട് ഓരോ സ്റ്റാറ്റസ് വർക്കിലു ണ്ട്
ആണോ ആ അഹ്ശരി യാത്രകളൊക്കെ പോവാറ്ണ്ടോ?
യാത്രകള് കല്യാണങ്ങളൊക്കെ ണ്ടെങ്കി പോവും പിന്നെ ഇക്ക വന്നാല് വെയ്ക്കാനായിട്ട് യൗട്ക്കെങ്കിലൊക്കെങ്ങനെ ചെറ്തായിറ്റ് പോവള്ളോ കുട്ട്യോളില്ല്യല്ലോ പഠിക്ക്ണോട്ത്തല്ലേ
ആത്
അപ്പൊ അത് കാരണം അ അവര് ആഹ് അവർക്ക് ലീവൊന്നും കൊടുക്കൂല്ല്യ മാസത്തിലുള്ള ലീവ് മാസത്തിലുള്ള ലീവൊട്ക്ക നീ എന്തൊക്കെ ബിസിനസ്സ് ചെയ്യ്ണ്ട്
ഞാനെന്ത്‌ലും ല്ല ഇല്ല
അഹ്ശെരി നീ ഇതില് മാത്രൊള്ളോ ആഹ് ആ ആ നിനക്ക് സേവാപ്പില് ചേരണ?
അതൊന്നും തില് സംസാരിക്കാൻ പറ്റില്ല വേറെന്തൊക്കെള്ളത്?
ബിസിനസ്സിന്റെ കാര്യം പറയാൻ പാടില്ല്യല്ലേ
അല്ലാത്തോന്നും അറീല പ്പ ഞമ്മള ങ്ങനെ സംസാരിക്കണ്ടാ
ഉം
ങ്ങളെ വീട് ങ്ങളെ വീടെവ്ടെ ങ്ങനെ പാടം ഏ പുന്റെ ഭാഗത്തേ കാണാം
വീടിന്റെ കാര്യം പറയരുത്ന്ന് പറഞ്ഞില്ലേ
ടോ നിന്റെ രി അങ്ങനെ വീടിന്റെ വീട് സ്ഥലം പറയാതിരുന്നാ മതിയ
നിന്റെ പാടൊന്നല്ല
ഗ്രാം അങ്ങനെ സിറ്റി അങ്ങനെയാണോ വീട്
ഉം പ്ര മറ്റേ എന്താണോ ഭയങ്കര കാട് പ്രദേശന്നൊക്കെ പറയില്ലേ
കാടും
മനം കാ ആഹ് ആഹ് മനം കാട്ന്നൊക്കെ പറയൂല്ലേ
ആഹ് അങ്ങനത്തെ ഏരിയേലാണോ?
ഉം അങ്ങനത്തെ ഏരിയാന്ന്
ആണോ അപ്പൊ അടുത് വണ്ടികളൊക്കെ കിട്ടാൻ പ്രയാസായിരിക്കുല്ലേ പൊറത്ത് എറങ്ങിയാല്?
ഉം ഞാൻ താമസിക്കുണോടത്ത് ടൗൺ ആണ് ഇ ന്റെ വീട് അങ്ങനെയാ
നല്ല രസായിരി പ്രദേശത്തൊക്കെ താമസി
ഉം നല്ല രസാണ് നല്ല തണുപ്പാണ് അവിടൊക്കെ ചെർതായിട്ട് മഴ പെയ്താ നല്ല തണുപ്പാ. എന്റെ വീടിന്റാ ആഹ് എന്റെ വീടിന്റെ അട്ത്തട്ത്ത് വീടള് ഇവടിം ഇവടിം താമസിക്ക്ണോട്ത്തും അട്ത്തട്ത്ത് വീടളൊക്കണ്ട്.
ഉം ഉം ഇങ്ങൾ ബിരിയാണിക്കെ എങ്ങനെ വെക്കാ പൊര്ച്ചിട്ടാണോ?
ഏഹ്
ബിരിയാണിയൊക്കെ എങ്ങനെ വെക്കല് പൊരിച്ചിട്ടാണോ?
ഉം ചിക്കൻ പൊര്ച്ചിട്ട് വെക്കും.
മറ്റ മസാല ഇണ്ടാക്കിയ അങ്ങനെ അങ്ങനെ വെക്കലില്ല നെയ്ച്ചോറ്
അല്ല ചോറ് വെറ്റിച്ചിട്ട് ചോറ്ങ്ങനെ ഊറ്റിട്ടിട്ട്. ചിക്കം പൊരിച്ചിട്ട് ആഹ് ഞാപ്പൊ പെര്ന്നാൾന് വെച്ച്. പെരുന്നാൾന് ഞാൻ മന്തിയാണ് ഇണ്ടാക്കിയത്.
ആണോ
ഉം
ആഹ് മന്തി മന്തിക്കിറ്റ് വാങ്ങിച്ചിട്ടാണോ ഇണ്ടാക്കല്?
മന്തി ആ അല്ലാ ഞാൻ മന്തി റൈസ് വേടിച്ചിട്ട് മന്തി മസാല ഒക്കെ ഞാൻ ഇണ്ടാക്കിട്ട് ഇണ്ടാക്കി. അത്ണ്ടാക്കാ പണിയൊന്നുംല്ല എളുപ്പാവും.
ആഹ് അതെ അതെ പിന്നെ വേറെ ഐറ്റംസ് ബിരിയാണി മന്തി മാത്രാണോ വെക്കല്.
ആഹ് ചിക്ക പിന്നെ ചിക്കൻ ബിരിയാണി പിന്നെ നെയ്ച്ചോറ് അങ്ങനെ വെക്കൂല. നെയ്ച്ചോറ് ഇഷ്ടല്ലാത്തോണ്ട് വെക്കൂല്ല.
അതെ നിങ്ങക്ക് ഇഷ്ടല്ലേ നെയ്ച്ചോറ്? ആണ് ബിരിയാണിയോടോ ബിരിയാണിയന്നെടാവും താല്പ
ബിരിയാണിം മറ്റേ മന്തിം. അതൊക്കേണ് ഇൻക്ക് കൂടുതല് ഇഷ്ടം. ഉം എവിടെങ്കിലും പോയി കഴിഞ്ഞാല് മ റ്റേ എന്താണ് മസാലദോശ ശവർമ്മ അൽഫാമ് അങ്ങൻത്തൊക്കെ കഴിക്കും ഹൌ ടേങ്കിലു പോയി കഴിഞ്ഞാൽ
ആഹ്
ഇക്കണ്ട ഇക്കണ്ടാഹ് മ്മ മാത്രം ട്ടൊ അല്ലാണ്ട് പോന്നില്ല
ഇന്നാ ഞാ ഇങ്ങക്ക് വ്ളിക്കട്ടൊ
ആയിക്കോട്ടെ ഇന്നാ ശെരി സമയായില്ലെ
ആഹ് ആഹ്
ഉം ശരി